ഹലോ
കേക്കാവോ കൈച്ചോ കയിച്ചോ ഹലോ
ഹലോ
കേൾക്കാവോ
ഹലോ
ഹലോ കേക്കാവോ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ
ആ കേക്കാം കേക്കാം കഴിച്ചാ
ഓക്കെ ആ കഴിച്ചു കഴിച്ചായിരുന്നോ
ആ കഴിച്ചു കഴിച്ചു ഇന്നെന്തോ ഉണ്ടാ- -
ആ ഇന്ന് ഞാൻ മുട്ട് മുട്ടക്കറി ഉണ്ടാക്കി അവിടെ എന്താ കറിയാ ഉണ്ടാക്കിയെ
ഇവിടെന്ന് ചിക്കൻ ചിക്കൻ മേടിച്ചു.
ആ
ആ ചിക്കൻ കറി വെച്ചു അതെ അതെ ഏ ഞായറാഴ്ച എന്നും മേടിക്കില്ല വല്ലപ്പോഴും ഉം
ആ ആ
ആ
എങ്ങനെയാ ചിക്കൻ കറി വെച്ചേ ആര വെ
ഓ അച്ചാമയാ വെച്ചെ ഞാൻ ഇവിടില്ലാരുന്നു പുറത്തു വരെ പോയിരുന്നേത്. കൊറച്ചുമുമ്പ് ഇങ്ങോട്ട് വന്നേയുള്ളൂ
ആഎന്നിട്ട് ഭക്ഷണം കഴിച്ചോ
ആ കയിച്ചു കയിച്ചു
ആ അം അപ്പൊ അമ്മയ്ക്ക് വയ്യെല്ലോ എന്നിട്ട് അമ്മ കറി വെച്ചെല്ലേ
ആ അമ്മയും പിന്നെ എന്റെ രണ്ട് അനിയത്തിമാരും ഉണ്ട് അവരും കൂടെ ഹെൽപ് ചെയ്യും
ആ അപ്പൊ അനിയത്തിമാരൊക്കെ എന്താ ചെയ്യുന്നേ
ഒരാൾ ഐ ടിയില് ഒരാളിപ്പോ എന്റെ കൂടെ ഡിഗ്രി പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് റ്റി. റ്റി. സി ക്ക് പഠിക്കാൻ നിക്കുവാ
ആ ആ
ട്രയി എക്സാം കഴിഞ്ഞ ഇനി ട്രയിനിംഗിന് പോണം
ആ ഓക്കെ
ഞങ്ങടെയിവിടെ ഈ കരുനാഗപ്പള്ളിലവടെ ഒരു തൊഴിൽമേള ഉണ്ടായിരുന്നു. അപ്പോ അവടെ പോയിരുന്നതായിരുന്ന്.
എന്നിട്ടോ എന്തായി? റെഡിയായോ?
ഒത്തിരി ജോബ് വേക്കൻസീസ് ഉണ്ട്. ഞാൻ ഓഫീസ് സ്റ്റാ പിന്നെയും ഒരു ബില്ലിങ് സ്റ്റാഫ്ന്റേം കൂടെ
ഓക്കെ അപ്പ ഇന്റർവ്യൂയോ? ക്കെ കഴിഞ്ഞാരുന്നോ?
ഇന്റർവ്യൂ ഒന്നും കഴിഞ്ഞില്ല. അവര് നമ്മടെ ബയോഡേറ്റ വേടിച്ചു വയ്ക്കും. മേടിച്ച് വച്ചിട്ട്‌ പിന്നെ വിളിക്കത്തേ ഒള്ളു.
ഓ ഓ
ഒത്തിരി പേരുണ്ട്. കൊറെ ആൾക്കാരുണ്ടായിരുന്നു.
ഓ
അപ്പോ വിളിക്കാന്നൊക്കെ പറഞ്ഞു.
അപ്പ അതൊക്ക അടുത്ത് തന്നെ ഉള്ളവരാ? ഡെയിലി പോയിട്ട് വരോ വരോക്കെ ചെയ്യാൻ പറ്റോ?
ഒരിട ഒര് ഓഫീസ് സ്റ്റാഫിന്റെ പാലക്കാട് വെച്ചാ. പിന്നെ ദില്ലിയിൽ നിന്ന്. ആ കരുനാഗപ്പള്ളിയിൽ ഒരെണ്ണം.
ആ ദൂരമുണ്ട് കുറേ ദൂരമുണ്ടോ?
ഉം കൊറച്ചൊണ്ട്.
ഉം ഹം അങ്ങനെയല്ലേ?
അതെ ഉം
അപ്പോ മറ്റേ ട്രെയിനിങ് വരുമ്പോ ട്രെയിനിങ്ങിന് പോണ്ടേ അപ്പോ?
ആ ട്രെയിനിങ് പോണം. മൂന്ന് മാസത്തെ ട്രെയിനിങ്ന്ന് പറഞ്ഞു. അതന് പോണം
ആണോ അപ്പോ അതെങ്ങനെ ശരിയാവ അപ്പോ?
പാലക്കാടാണെങ്കി മൂന്ന് മാസം ട്രെയിനിങ്ങിന് അവടെ ചെന്നിട്ട് പിന്നെ നമ്മടെ സ്ഥലത്തോട്ട് കൊല്ലത്തോട്ട് തരുമെന്ന് പറഞ്ഞു.
ആ
ആ ആ അങ്ങനെ പറഞ്ഞ് ഇഞ്ഞീ വിളിക്കത്തേ ഒള്ളൂ.
അപ്പ ജോലിക്ക് കൊടുത്തിട്ടുണ്ടേ ജോലിക്ക് പോണ്ടേ?
ജോലിക്ക് ഇതുവരെ കൊടുത്തട്ടില്ല. ഞാൻ ഇപ്പ ഈ കമ്പ്യൂട്ടറിന് മാത്രേ പോണൊള്ളു.
ആഹ കമ്പ്യൂട്ടറില് അപ്പ എന്താ പഠി ഠിപ്പിക്കുന്നെ
അത് ടൈപ്പിസ്റ്റ് ടൈപ്പ് റൈറ്ററാ
ആ സർട്ടിഫിക്കറ്റ് കിട്ടുവോ
ആ അയിൻ്റെ എക്സാം ഇപ്പൊ കഴിഞ്ഞൊള്ളു. ഒക്ടോബർ ആവുമ്പോഴേ അതിന്റെ റിസൾട്ട് വരുത്തൊള്ളൂ. അപ്പോഴ് സർട്ടിഫിക്കറ്റ് കിട്ടത്തോളൂ.
അപ്പൊ അത് കിട്ടിയിട്ടുണ്ടെങ്കി ഓഫീസ് വർക്ക്കാർക്കൊക്കെ പറ്റൂല്ലെ
ആ പറ്റും അയിന്റെ ഒരു കോച്ചിങ് ഉണ്ട് അതിന് പോണം അപ്പൊ കിട്ടും
അപ്പൊ കോച്ചിങ്ങിന് എത്ര പൈസയാവും
കോച്ചിങ്ങിന് മാസം ആയിരാന്ന് പറയുന്നു കൊല്ലത്തൊരെണ്ണം ഉണ്ടന്ന് പറഞ്ഞു ഫ്രണ്ട്സ് പറഞ്ഞു അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെയും കൂടെ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിലും ടൈപ്പ് റൈറ്റിങ്ങിന്റെ സ്പീഡ് അടുപ്പിക്കും നമ്മളെ കൊണ്ട് സ്പീടും കൊസ്ത്ത്യനും ചെയ്യിപ്പിക്കും ഒരു കൊസ്റ്റ്യൻ ഉണ്ട് അത് ചെയ്യും അത് ചെയ്ത് തന്നെ അതിന്റെ എക്സാം അടുത്ത മാസാ അതും കൂടെ കഴിഞ്ഞ സർട്ടിഫ എക്സാം ഒരുമിച്ച് കഴിയുംഎല്ലാം റിസൾട്ട് ഒരുമിച്ചു വരും. അപ്പൊ സർട്ടി ഫിക്കറ്റ് കിട്ടും.
ആ
അങ്ങനെ പിന്നെ നമ്മുക്ക് വേണെ കോച്ചിങ്ങിന് പോവാം കോച്ചിങ്ങിന് പോയാലേ ജോലിയുടെ എന്തെലും കിട്ടത്തൊള്ളൂ
അങ്ങനാ അല്ലേ
ഉം അതെ രാവിലെ എന്ത ഉണ്ടാക്കി
രാവിലെ ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചു പിന്നെ ചോറുണ്ടാ ക്കി പിന്നെ മുട്ടകറി ഇണ്ടാക്കി അങ്ങനെ
ഓൺലൈനൊക്കെ എന്തെലും ഷോപ്പ് ചെയ്യാറുണ്ടോ
ഓൺലൈൻ ഷോപ്പ് ചെയ്യാറുണ്ടരിക്കും പിന്നെ അതിലൊന്നും ത താല്പര്യാല്ല എല്ലാ താല്പര്യവും പോയി അവിടെ എന്തെങ്കിലും മേടിക്കാറുണ്ടോ എന്താ മേടിക്കാറ് ചുരിദാറൊക്കെയാ
ആ ഫ്ലിപ്കാർട്ടിൽന്ന് ചുരിദാറ് ക്രോക്ക് ടോപ്പ് അങ്ങനെയക്കെ പിന്നെ പാന്റ് അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട്
ആ മേടിച്ചോ
മീഷോയിൽ ഇല്ല ഇപ്പം കുറ നാളായി എടുത്തിട്ട്
മൂ മും
മിഷോയിന് അങ്ങനെ മേടിക്കാറില്ല ചെലക്കെ ടോപ്പ് പാൻസ് ഒക്കെ പറയും കള്ളറൊക്കെ മാറി വരും പിന്നെ ഡാമേജ് വേരും ചെലത്തൊക്കെ
ആ ഹ അങ്ങനല്ലേ
ഇതിനാണ് കൂടുതലും വാങ്ങുന്നത്
ആഹ് വാവ് എന്തോ സെയിൽ ഓഫറ്ക്ക് തുടങ്ങനുണ്ടല്ലോ വീക്കെൻഡ് ഓഫറോ ആ വീക്കൻഡ് സെയിലോ ആ അങ്ങനെന്തോ ഉണ്ടയിരുന്നു
വാച്ച് അതൊക്കെ
ആണോ ആ ഞാൻ പിന്നെ ഇപ്പ അങ്ങനെയൊന്നും മേടിക്കാറില്ല പണ്ടക്കെ മേടി ക്കാരുന്നു ഇപ്പ പിന്നെ അതിനൊന്നും താല്പര്യ ഇല്ല
ആ മീഷോയിന്ന് എന്തേലും വാങ്ങി
പക്ഷെ നമ്മള് മേടി ച്ചാൽ അതിന് ക്വാളിറ്റി അതിനെക്കാട്ടും കടയിൽ പോയി മേടിക്കുന്നൊക്കെ അല്ലെ
അതെ കടയിൽ പോയി മേടിക്കുന്നത് ഒന്നോർത്തന്നല്ല അതകുമ്പോ നമുക്ക് ക്വാളിറ്റി നോക്കാം നല്ലയാണോ നോക്കിട്ട് ചെയ്യാം ഇത് ഫോണി കണ്ട് നമ്മൾ വാങ്ങുമ്പം ആ കളർ വരണോന്നുല്ല ചെപ്പോ ചെറുതായി പോ അങ്ങനൊക്കെ വരത്തില്ല
പിന്നെ പൈസയും പിന്നെ ക്രെഡിറ്റ് ആവണെങ്കിലും ഒക്കെ ഭയങ്കര ഇതാണ്
ആ ഹാ ആണ്
പിന്നേം വിളിച്ച് വിളിച്ച് നമ്മള് വിളിച്ചോണ്ടിരിക്കണ്ടവരും കുറെ
മേക്കപ്പ് പ്രോഡക്റ്റ് വേല്ലാം വാങ്ങാറുണ്ടോ
നമുക്ക് പിന്നെ അതിനൊന്നും സമയമില്ലാത് നമ്മ നേരെ പോയി കടയില് പോന്നു മേടിച്ചിട്ട് വരും അതെ മേക്കപ്പ് പ്രോഡക്റ്റ ഞാൻ സൺസ്ക്രീമും ഉ
സൺസ്‌ക്രീമ്മെത യൂസ് ചെയുന്നെ
ഞാൻ ഡെർമാഗോയിഡ യൂസ് ചെയ്യും അവിടെ ഏതാ
അ ഞൻ ഇപ്പ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പം ഒന്നും യൂസ്ചെയ്യുന്നില്ല ഇതിന് മുമ്പ് യൂസ് ചെയ്യായിരുന്നു
ആ
ഇപ്പൊന്നും യൂസ് ചെ
ഇപ്പൊ പിന്നെ മഴയാണല്ലോ അല്ലെ
അതെ അതെ
ഉം ഊ ഉം
മഴ അടുത്തിട്ടുണ്ട് മൊത്തം ഒലി
അതെ മഴയുണ്ടോ രാവിലെ തന്നെ മഴയാണോ?
ആഹ് ഞാൻ പോയ ടൈമില് ചെറുതായിട്ട് മഴ ഉണ്ടായിര്ന്ന് ഇപ്പ ഇല്ല ഇപ്പം തോന്നിയിരിക്ക എടയ്ക്ക് വെയിൽ വരും ഇടക്ക് മഴ അങ്ങനെ
ആഹ് അതെ ഇവിടെ നല്ല വെയില് നല്ല വെയില ഇവിടെ ആ വെള്ളൊക്കെ തോരാൻ വേണ്ടിട്ട തോന്നുന്നു
അതെ പക്ഷെ ഭയങ്കര ചൂടാ പൊറത്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പ ആ ചൂട് അറിയത്തില്ല പൊറത്ത് പോയിട്ടാവുമ്പം ഭയങ്കര ചൂട്
ആഹ് പൊറത്ത് പോയി വീട്ടിലേക്ക് കേറുമ്പം അല്ലേ
അതെ അതെ ഭയങ്കര ദാഹവും വെള്ളം കുടിച്ച് കുടിച്ച്
ആഹ് നമ്മളെ വീ ട്ടിലേക്ക് വരുമ്പം നമുക്ക് വീ ഭയങ്കര എൻ്റെ വീ ഞാൻ പൊർ ത്തോയ്ട്ട് വീട്ട്ലേക്ക് വരുമ്പം വീട് ഭയ്ങ്കര തണു ത്തിരിക്കുന്ന പോലെയാ അപ്പ വീട്ടിലേക്ക് കേറാൻ നല്ല സുഖാ. നമ്മള് ഭയങ്കര ചൂടത്തിങ്ങനെ വന്നിട്ട്
വന്നിട്ട് കെടന്നൊറങ്ങണ സുഖ
ആന്നേ ഈ കാലാവസ്ഥക്കൊക്കെ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്ന് ഉറങ്ങിപ്പോകൂല്ലെ. മഴയൊക്കെ ആ മഴന്റെ ആ ഒരുതിലൊക്കെ ക്കെ വന്നിട്ട് കിടന്നാൽ അപ്പൊ ഒറങ്ങിപ്പോവും.
അതെ ഉച്ചക്ക് ഒറങ്ങാറുണ്ടോ?
ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങാറില്ല എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ആ ചിലപ്പോക്കെ ഇങ്ങനെ ഉറങ്ങി പോകും. പക്ഷെ ഉറങ്ങി കഴിഞ്ഞാലെനിക്ക് ഭയങ്കര തലവേദനയൊക്കെ വരും. മാക്സിമം ഞാൻ എങ്ങനെങ്കിലും ഒറങ്ങാതിരി ക്കാനേ നോക്കത്തൊള്ളൂ
ആ എനിക്ക് പിന്നെ തലവേദന വന്നാ ഒറങ്ങണം ഒറങ്ങിയാലെ എനിക്ക് മാറത്തൊള്ളു. അതിപ്പോ എനിക്ക് അലർ ജി ഉണ്ടായോണ്ട് തുമ്മലൊക്കെ വരും അപ്പം തുമ്മൽ വന്നാലും അതാണ് എനിക്ക് ഒറങ്ങണം ഒറങ്ങിയാലേ മാറൂ
തുമ്മൽ ഇങ്ങനെ വരും അലർജി ഇണ്ടലെ
ആഹ് അലർജി ഉണ്ട് ഒന്നെങ്കി മഴ നനഞ്ഞാ പിന്നെ അതെ മഴ നനഞ്ഞാ അല്ലെങ്കിൽ തണുത്ത സാനക്കെ കഴിക്കുമ്പോ ഐസ്ക്രീം ഒക്കെ കഴിക്കും പെട്ടോന്ന്
ആഹ്
ആഹ് ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇന്നലെ ഭയങ്കര തുമ്മലാരുന്നു ഉം
അപ്പൊ എങ്ങനെയത് കൊറയ
ഞാൻ കിടന്ന് ഒറങ്ങു ഒരു ഗുളിക കഴിക്കും ഒരു ഡോളയും എല്ലാം കഴിച്ചി ട്ട് കിടന്നൊറങ്ങും
അപ്പൊ കൊറയും
ആ അപ്പൊ കൊറയും ഇന്നലെ എനിക്ക് ഒട്ടും വയ്യ രാവിലെ ഒട്ടും വയ്യാരുന്നു കമ്പ്യൂട്ടർ ക്ലാസ്സിനോയിട്ട് അവിട്ന്ന് തുമ്മുവായിരുന്നു പിന്നെ പെട്ടെന്ന് എടുത്തിട്ട് വീട്ടി വന്ന് കഴിച്ചിട്ട് കടന്നങ്ങൊറങ്ങി അപ്പം മാറി അത് തലവേദനായാലോയ്‌ നിക്കങ്ങനേ മാറും
ഉം അ പിന്നെ എനിക്ക്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി മ റ്റേ തൊക്കെയില്ലേ പോർക്കൊക്കെ കഴിക്കുമ്പോ പോർക്ക് കഴിക്കുമ്പോ എടക്കിങ്ങനെ ദേഹം തടിച്ചു തരും അതു മാത്രേ ഉള്ളൂ പിന്നെ ഈ തുമ്മല് അങ്ങനത്തെ പരിപാടിയൊന്നുല്ല പൊടിയൊക്കെ അലർജി അങ്ങനൊന്നും ഇല്ലാട്ടോ
ആ ആ എനിക്ക് ചി ക്കൻ കഴിക്കാൻ പറ്റത്തില്ല ഇ ചിക്കൻ കഴിക്കുമ്പോ തു മലേര് ഉം അന്നാലും ഞാൻ കഴിക്കും എന്നാലും ഞാൻ കഴിക്കും കഴി ട്ടയൊന്നും ഇരിക്കത്തില്ല വല്ലപ്പോഴും വാങ്ങുന്നല്ലേ തുമ്മൽ വരു വേ ഒരു ഗുളിക എട്ത്ത് കെടന്നൊറങ്ങും അത് അപ്പാണേ
ആ ഹാ
ഉ പന്നെ ഡോക്ടർമാര് പറഞ്ഞ് കഴിക്കല്ലെ അല്ലേ കൂടുതലായ ശ്വാസം മുട്ടലൊക്കെ വരൂന്ന് പറ
ശ്വാസം മുട്ടലൊക്കെയൊണ്ട്
ഇപ്പ ഇല്ല അലർജി കൂടിയാലേ ശ്വാസം മുട്ടല് വരുന്ന് പറഞ്ഞ്
ആ അങ്ങനെയല്ലേ
ഉം
പക്ഷെ എന്നോടും പറയും എന്നോടും പറയും കഴിക്കാതിരിക്കാൻ വേണ്ടീട്ട് പിന്നെ ഞാൻ പോവും ഞാൻ കഴിക്കും നേരെ പോയി ആശ പോയരു റ്റീറ്റി അടിക്കും ഇതൊക്കെ തന്നെ
അതെ ഓക്കേ എന്നാ ശരി
ഉം